ആഹ് ആഹ് എന്താന്ന്ട്ട് പിന്നെ രാത്രിക്കക്ക്ള്ള ഫുഡൊക്കെ ആയോ
ആഹ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊള്ളത് ഇരിപ്പൊണ്ടല്ലോ
ആഹ് ആഹ് ആഹ് പിന്നെ ഇങ്ങളോടെ കോയ്ക്കളൊക്കെ ഇണ്ടോ കോഴി അങ്ങനെ കൃഷികളൊ അങ്ങൻത്തൊക്കെ ഇണ്ടോ
കോഴിയില്ല പക്ഷേക്കോ നമ്മളല്ല് പട്ടിക്കൂട്ണ്ടല്ലോ അത് കോഴിക്കൂടാ ക്കാൻ വേണ്ടിയിരിക്ക്ന്ന് ആ നെറ്റൊക്കെ കൊണ്ട് കൊറച്ചൊക്കെ സെറ്റാക്കി ഒക്കെവെച്ചിരിക്കുന്നു
ആഹ്
കൊറച്ചും കൂടെ എന്ന് വെച്ചാ പട്ടി ശല്ല്യം ഒണ്ട് ഇവിടാ ഭയങ്കര തെരുവ് നായ്ക്കള് ഭയങ്കരായിട്ട് ശല്ല്യവാണ്
അങ്ങനെ ആവുമ്പോ കോയിക്കുട് ഒന്നും വെക്കാൻ പറ്റൂലാല്ലെ
ഓന് ആഹ് അങ്ങനെ ഒരു പേടിയുണ്ടന്ന്വെച്ചാ അവസാനം ആഹ് ഇവിടെ നമ്മള് വളർത്തേം ചെയ്യും പട്ടികളെല്ലാം കൂടെപ്പിടിച്ചോണ്ടോയാ പിന്നെ ആകെ നഷ്ടവല്ലേ ഒള്ളതെല്ലാം
വേറെ വളർത്തു മൃഗങ്ങളെന്തേലും ഇണ്ടോ
ഇല്ല ഇല്ല അല്ലാതെ പിന്നെ ഇവിടായ്ര്ന്ന രണ്ട് പൂച്ച പൂച്ചാള് അത് നാടൻ പൂച്ചേ ഇണ്ടല്ലേ അത് ഇവിടെ വേറൊന്നുംല്ലാ
ആഹ് പിന്നെ ഞങ്ങക്ക് കോയിക്കള്ണ്ട്
ആഹ് എത്രണ്ണം ഒണ്ട്
നാലെണ്ണം കൂട്തലൊന്നുല്ല നാല് കോയിക്കള്ണ്ട്. അത് ഇവടെ നമ്മക്ക് പഞ്ചായത് ന്ന് കിട്ടോല്ലോ
ആഹ് പക്ഷെ നമ്മുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ, ആഹ് നമ്മക്ക് കിട്ടിയൊന്നുല്ല പക്ഷേ ആഹ് ഇവരൊക്കെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മൾക്ക് കാണ്ടെ വെള്ള കാർഡാണ് അതിനെ മാറ്റണം എന്നന്ന് വെച്ചാ ആ കൂടിയ കാർഡുമായി കിടക്കുന്ന് നമ്മൾ ഇതനുസരിച്ച് നമുക്ക് വെള്ളക്കാർഡ് നമുക്ക് പ്ര ത് കിട്ടേണ്ട ആവശ്യം ഇല്ല ഇപ്പൊ വെള്ള കാർഡാണ് അവർ മനപ്പൂർവ്വം എഴുതി
ആ ആ ആ അങ്ങനെ വെള്ളക്കാർഡ് ആവല പറ്റ് പറ്റൂലാവോ അല്ലെ പക്ഷെ കോഴിക്ക് എല്ലാവർക്കും എഴുതി കൊടുത്ത്
അത് തന്നെ നമ്മള് എഴുതി കൊടുത്തതാണ് പക്ഷെ നമ്മുക്ക് തന്നയൊന്നുയില്ല അവര് അത് എത്ര നാള് ഞാൻ എഴുതി കൊടുത്തതാണ് ഞാൻ പിന്നെ മടുത്ത് ഞാൻ ആ ഇവിടെ ആയിട്ട് ആ ഈ ഒരു ജി ഈ അന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലവും ജില്ലയിലൊന്നും വലിയ ഗുണമൊന്നു ഇല്ല.
ആഹ ഇവിടെക്കെ ഞങ്ങള് പിന്നെ എഴുതി കൊടുത്താല് എഴുതി കൊടുക്കുന്നവർക്കൊക്കെ കിട്ടും. ആ അപ്പൊ അങ്ങനെ ഞങ്ങക്കൊക്കെ കിട്ടിയത് ആദ്യം ഒന്നും അങ്ങനെ കിട്ടാ കൊറേ ആൾക്കാർക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യക്കെ ഇപ്പ വന്ന് പിന്നെ പ്രസിഡന്റ ഒക്കെ പറഞ്ഞ നമുക്ക് കോഴിക്കാരെ എഴുതി തന്നാലോ ഓൽക്ക് നമ്മളെല്ലാർക്കും കൊടുക്കും വേറെള്ളത് പോലെയല്ലാന്ന് പറ ആഹ് അങ്ങനെയൊന്നും ല്ല ഇവിടെന്നും അങ്ങനെയൊന്നുംല്ല ആ കാര്യത്തിലൊന്നുല്ല ഉം കോയി പിന്നെ ഏത് പാർട്ടിയൊക്കികണ്ടൊന്നുല്ല എല്ലാവർക്കും കിട്ടും എഴുതി കൊടുത്ത എല്ലാർ ക്കും തരുന്ന അവര് പറഞ്ഞേ
കിട്ടിയതേ ഇല്ല ഞാൻ അമ്മ ഞാൻ എഴുതിക്കാടുത്തതായിരുന്നു.
ഉം ഉം അതൊക്കെ കിട്ടിയാൽ നല്ല എളുപ്പം പിന്നെ മുട്ടിടലൊക്കെ തുടങ്ങിയപ്പോഴെ നല്ല മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉഷാറാണ്.
ആ അതു അല്ലേ നമുക്കിപ്പം തോനേ കോഴിയുണ്ടെങ്കിൽ നമുക്ക് മുട്ട വിൽക്കുകയും ചെയ്യാം നമുക് ടുകയും ചെയ്യാം നമുക്കൊരു വരുമാനമായി
ആ അതല്ലെ അതല്ലേ ഇത് ഈ പ്പൊ ഈ നമ്മള് വീട്ടിലുള്ള കോഴിന്റെ ഞമ്മക്ക് കുട്ടികൾക്ക് കഴിക്കാൻ ന്നെ ഉള്ളു.
സത്യം പറഞ്ഞാ ഇവിടെയാണെങ്കിൽ മിക്കവാറും മുട്ട വേടിക്കയാണ് ചെയ്യുന്നത്. മുട്ട വേ വാങ്ങിച്ച്
വാങ്ങണ മുട്ട പോലെയല്ലല്ലോ എങ്ങനെ ആലും ഞമ്മള് കോഴിക്കു ള്ള് നമുക്കതൊരു ആരോഗ്യത്തിനും നല്ലതാണ്. ഉ അപ്പം പിന്നെ മുട്ടള്ളത് കൊണ്ട് അതൊരാശ്വാസാണ്.
ഇതില്ലെ വെള്ള മുട്ടിയല്ലെ നമ്മള് ചിലപ്പോ വാങ്ങിക്കുന്നെ അത് പിന്നെ കൊ ഗുണം ഉള്ളയല്ലല്ലോ.
ആ ആ
പിന്നെ നമ്മള് ഈ പ പൈസ ഉള്ള സമയത്തൊക്കെയാണെങ്കി വേണമെങ്കിൽ മറ്റേ നാടൻ മുട്ട മുട്ട വേടിക്കും ഇണ്ടെങ്കി പിന്നെ നമ്മുക്ക് ഈ കുറഞ്ഞ മുട്ടയല്ലേ വേ വാങ്ങിക്കാൻ പറ്റു
ആഹ നാടൻമുട്ട ഞങ്ങക്കങ്ങനെ ഈ കോഴിക്കുഞ്ഞ് ഉണ്ടാകണേന്റെ മുന്നേ ഇ നാടൻമുട്ടക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു. ആരടുത്തുന്നെങ്കിലും കിട്ടിയെങ്കിൽ പിന്നെ പോയി വാങ്ങലൊക്കെ ഉണ്ട് ഞങ്ങള്.
ആ
കുട്ടിയൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് അതിനൊരു പ്രത്യേക ഒരിതാണല്ലോ. ഇപ്പ പിന്നെ നമ്മടെ വീട്ടിലുണ്ടായപ്പോ ഇപ്പൊ പു ആദ്യൊക്കെ എന്നും പുഴുങ്ങി കൊടുക്കുവായിരുന്നു മോക്ക്. ഇപ്പ ഓൾക്ക് ഇഷ്ടല്ല പുയുങ്ങണ മുട്ട ഇഷ്ടല്ല ഇപ്പൊ പൊരിച്ച് കൊടുക്കലാ
പിന്നെ വേറൊരു കാര്യം സ്വന്തം വീട്ടില് ഉള്ളപ്പോഴ ആർക്കും വേണ്ട മടു
ആ അതാണ് ഞാൻ ആദ്യൊക്കെ നല്ല ഇഷ്ടാ അതെ ഈ കോഴിക്കള് ഇവിടെ ഉണ്ടാവണെന്റെ മുന്നേ അവർക്ക് നല്ല ഇഷ്ടായിരുന്നു പിഴ്ങ്ങണ മുട്ട നല്ല ഇഷ്ട ഇപ്പം പുയുങ്ങിയ മുട്ട കഴിക്കേ ഇല്ല.
അതോണ്ട് പിന്നെ വേറെരു കാര്യ ഉണ്ട്. പിന്നെ കൊടുക്കണം നമക്ക്
ആഹ്
വിറ്റ് പൈസാക്കാന്
അതല്ല പിന്നെ ഞാൻ അന്ന് അയിന്മാത്ര ആകെ നാല് കോയ്ക്കളൊള്ളൂ അപ്പൊ പിന്നെ ആഹ് കോയ്ക്കളന്നെ മുയിവംമുട് ക്കടൂല ചെലേന്ന് രണ്ടാള് ഒരാള് ചെല്പ്ം രണ്ട് അങ്ങനെ ഒക്കെ ഇടാ ഇപ്പം ആദ്യൊക്കെ നാല്ന ഇട്ടീനി അന്നൊക്കെ ഞാന് വി വിൽക്കല്ലാ നമ്മളെ പിന്നെ ജേഷ്ടതിക്കും അനിയത്തിമാർക്കും അവർക്കൊക്കെതന്നെ എല്ലാർ ക്കും ക്കൊറേച്ചങ്ങനണ്ട് കൊടുക്കും
കൊടുക്കുവാന്ന
നമ്മളോടെ ഇണ്ടായതല്ലേറ്ഞ്ഞ്ട്ട് അ നാലണ്ണ ട്ടന്നങ്ങനെ ഒക്കെ കൊടുത്തീരുന്നു പിന്നെ വിറ്റിട്ടില്ല ഇതുവരെ പിന്നെ ഇള്ളതൊക്കെ ഞമ്മക്ക് കയി കാനെനൊള്ളൂ. പിന്നെ ഇന്റെ ഇമ്മ കൊറ്ച്ച് പ്രായായ ഇമ്മേണ് അപ്പ ഇമ്മാക്കും അങ്ങനെയൊക്കങ്ങട് കൊടുക്കും
ആഹ്
പിന്നെ മക്കക്ക് പിന്നെ ഓൽക്ക് പൊരിച്ചത് നല്ല ഇഷ്ട്ടാ
ആഹ് പൊരിച്ച
സവാള വ അരിഞ്ഞ് അഹ് വാട്ടിക്കാണ്ട് അയ്ക് മുട്ട ഇട്ടാല് ഒരുപ്പേരി പോലെക്കെ അങ്ങനെ ഒക്കെ ആക്കികൊടുത്താ നല്ലഷ്ടാ
എളേയാളാണെങ്കി മഞ്ഞക്കുരു തിന്നൂല അപ്പഴ്ത്തേക്ക് വെള്ള മാത് ഏ വെള്ള മാ മാ ഇല്ലെങ്കി പൊരിക്കാവേണങ്കി രണ്ടുംകൂടെ ഉള്ളിപോകോലൊ
ആഹ് അതാണ് എന്തായാലും മഞ്ഞ തിന്നൂല. അഹ് അത് ചൊയ പറ്റൂലാറിം അപ്പ ഞാനിപ്പൊ ഈ പൊരിക്കുമ്പോ ആഹ് കൊറ്ച്ചെണ്ണ ഒഴിച്ച്കാണ്ട് നല്ലോണ്ണംന്ന്ണ്ണൊഴിക്കൂലല്ലൊ മുട്ട പൊരിക്കാന് പിന്നെ അത്ര എണ്ണ വാണ്ടല്ലോ. എണ്ണ ഒഴിക്കുമ്പളാണല്ലോ അതോണ്ട് പ്രശ്നംവരാ പൊ തുള്ളി എണ്ണ പൊര്റ്റിയാണ്ട് അതങ്ങട്ട് അങ്ങനെ പൊരിച്ചെടുക്കും അപ്പൊ കയിക്കും
ഉം അതാ മറ്റുള്ള ദോഷത്തവിയിലങ് പൊരിച്ചങ്ങ് കൊടുത്താമതി
ആഹ് ആഹ് ഓൽക്ക് നല്ലഷ് ഷ്റ്റാട്ട ചോറും ഒരു തക്കാളിയോണ്ട് ഒരു ഇതു ഇണ്ടാക്കി മുട്ടേം പൊരിച്ചാ നല്ല ഇഷ്ട്ടാ ഒന്നും കൂട്ടാ ഇല്ലെങ്കിപ്പൊ ഈ മുട്ടണ്ടായാലാ നല്ല സുഖാ ആ സമയത്താണ്ട് ചോറുത്ന്ന് ഭക്ഷണംകഴിക്ക ഇരിക്കുമ്പണ്ട് പൊരിച്ചെടുത്താലും മതി
ആഹ് മൂത്തയാള് ഇവിടത്തെ മൂത്തയാള് വേണം മുട്ടിം, ചമ്മന്തി, ആണവൻ ചോറിൻ്റെ കൊണ്ട് പോണ്
ആഹ് ഇവിടെ മുട്ടിം, തക്കാളി, താളിപ്പും എന്താ ഇങ്ങളൊക്കെ പറയാ തക്കാളിതാളിപ്പെന്നെ പറയാ
തക്കാളി ആഹ് ആഹ അത്. തക്കാളി കറിയായിരിക്കും ഉദ്ദേശിക്കുന്നത് അതാണ്
ഞങ്ങള് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് പച്ചമൊളകും ചെറിയ ഉള്ളിയും വാട്ടീട് ട്ട് അയ്ക്ക് തക്കാളിം കഞ്ഞിവെള്ളൊക്കെ പാർനാണ്ടങ്ങനെ ഇണ്ടാക്കാറുണ്ടോ
നമ്മള് ആ തക്കാളിക്കറി ഉണ്ടാക്കാറ്ണ്ട് തക്കാളി കറി
ആഹ് ആഹ് അയ്ന് ഞങ്ങള് തക്കാളി താളിപ്പ്ന്നാ പറിം അത് മോൻക്ക് നല്ല ഇഷ്ട. അപ്പൊ അതും മുട്ട പൊരിച്ചതും ആയാല്
ഇവിടെപിന്നെ തക്കാളി ഇടെ കൂടെ ഇപ്പ തക്കാളി കറി അതിന്റെ കൂടെ മുട്ടൈം ട്ട ഉണ്ടെങ്കി പള്ളേര് കഴിക്കും അല്ലാന്ന പിള്ളേർക്ക് വല്യ
ആഹ് അതാണ് അപ്പൊ ഈ മുട്ട നമ്മുടെ വീട്ടിലുള്ളപ്പോ നമ്മുക്കതൊരൊശ്വാസണല്ലോ
ഉം
ഓലെ ഇഷ്ടത്തിനങ്ങനെ പൊരിച്ച് കൊടുക്കാലോ കോഴിയായാലും ആടായാലും പശുണ്ടായാലും ക്ക അങ്ങനെയല്ലേ അപ്പൊ ഓലർ ത്ത്ന്ന് കിട്ടണ നമുക്ക് നല്ല ഉപകാരായിരിക്കും
ഉം
ഉം
ഇവിടെയാണെങ്കി മറ്റേ പണി തീർന്നില്ലടെ ഞാൻ പറഞ്ഞില്ലേ ജോലി നട ജോലി നടക്കുമെന്ന് പറഞ്ഞില്ലീരുന്നാ മറ്റേ ഇല്ല വണ്ടിട ബേക്ക് പയേദ്
മനസിലായില്ല
വണ്ടീട ബേ അഹ് ബേ ബേക്ക് സൈഡ് ചെപ്പൊ പോയന്ന് പറഞ്ഞില്ലേ റെഡി ക്കിക്കോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേരുന്ന
വണ്ടിന്റെ
സ പിക്കപ്പിന്റെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അശരി നേർത്തെ പറഞ്ഞെ അതാണ് ആഹ്
ന്നാക്കി തീർന്നില്ല
അത്ശരി
അവർക്ക് ചായേക്ക കൊടുത്ത്
ആഹ് ഇപ്പ എത്തീട്ടുള്ളൂ?
പ്പഴേ ഇപ്പഴൊന്നും അല്ല ഹേ കുറച്ചേരായി അതിന് പണി ഉണ്ടന്ന് തോന്നുന്നു
എന്റ സംസാരം നിങ്ങക്ക് മനസ്സിലാവുണ്ടോ?
ആഹ് മനസ്സിലാവുന്നു
നിങ്ങൾത് എനിക്ക് എത്ര കണ്ട് മനസ്സിലാ
തന്നെ
അതാണ് വീണ്ടും വീണ്ടും ചോദിക്ക
ഓ അങ്ങനെ അത് രണ്ട് പേരും രണ്ട് ഇതല്ലേ
ആഹ് അതാണ് ആഹ് ആഹ് ആഹ് ആഹ് ഉണ്ടിണ്ട് അതാണെനി ക്ക് അത് വീണ്ടും വീണ്ടും ചെലപ്പോ കേൾക്കുമ്പോ എനക്ക് അത്ര കണ്ട് മനസ്സിലാണ് അതാ വീണ്ടും ചോദിക്കണെ പിന്നെ
നിന്നത് പിക്കപ്പ് എന്തന്നും പറയല്ലായിരിക്കും അല്ലെ പിക്കപ്പ് എന്നക്ക പറയുന്ന കേട്ടിട്ടില്ലേ പിക്കപ്പ്
പിക്കപ്പല്ലേ പറഞ്ഞെ ആഹ് ആഹ് ആഹ് കേട്ടിട്ടുണ്ട് പിക്കപ്പന്ന പറയും ഇ വിടെ അയില് ഡ്രൈവറാണോ
ആഹ് നമ്മള് തേ ഒര് വണ്ടി എടുത്ത് സെക്കന ആഹ് സെക്കനാൻഡ് വണ്ടിയാണ് അത് ഇന്നല ഓ ഓട്ടം പോയപ്പഴേ അത് ഹ് ഏഹ് ഡോറ് പോയി ബേക്കില അടക്കുന്നത് ഏറ്റോം ബേക്കില അത് ഡോറേ ആഹ് ഡോറെക്കുട കൊണ്ടിട്ട് കൊടുത്തത് പോയി സംഭവം
ആഹ്
ഉം
മ്മ് മ്മ്
നമ്മളീ എടു സെക്കനാൻഡ് ആഹ് സെക്കനാൻഡ് പിന്ന അ ഇത് ശരിയല്ല നമുക്കിപ്പൊ ഒരു നമ്മുക്കിപ്പോ ഓട്ടം കിട്ടിയാ പൈസ ആഹ് നമുക്ക് വേണ്ടി ഒന്നിനും ചെലവാക്കാനും പറ്റില്ല ‌ക്കി അടക്കണ്ടേ അപ്പഴത്തേക്ക് കണ്ട അടുത്ത മാരണം വന്ന് ഇനിയിപ്പം ഈ അപ്പ ഇതിന് പൈസ ചെലവാണ്.
ആഹ് ആഹ് സെക്കനൻഡ് അടവിനാണോ ഫുള്ള് പൈസ കൊടുത്തിട്ടാ
എന്ന് വെച്ചാ നമ്മള് അത് ഫുള്ള് പൈസ എല്ലാ അത് സിസി ഇട്ടായിരുന്നു. അഹ് അപ്പാകെ ഒമ്പത് ഇരുവവേണം ഒമ്പതിനായിരം മാസം നമ്മള് ഒണ്ടാ
ആഹ്
അതേ വേറൊരു കാര്യവൊണ്ട് ഓട്ടം ഇല്ലെങ്കി പിന്നെ നമ്മള് പെട്ടു പോകൂല്ലേ ഓട്ടം വേണ്ടേ അന്നായിര്ന്നിപ്പം റബ്ബറ് വെട്ട് തൊടങ്ങിയാ കൊഴപ്പവില്ല ഇതിപ്പ മഴയായോണ്ട് നമ്മ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി
ആഹ് മഴയ നല്ലപ്പോ രണ്ട്മൂന്നീസായിട്ട് നല്ല മഴയാല്ലേ.
എന്തിനാ ഓഹ് ഇതൊക്കെ കഷ്ടകാലോണ് സത്യം പറഞ്ഞ
ആഹ്
എന്ന് വെച്ച മഴ ഒരു ദിവസം പെയ്യാണെങ്കി പിറ്റേ ദിവസം പെയ്യൂല്ല വീണ്ടും പഴയ പടി തന്ന
ഇപ്പോ രണ്ട് മൂന്നീസായിട്ട് ഇങ്ങനെ നല്ല അടിയിച്ച് പെയ്തു.
പിന്നെ ചില ദിവസങ്ങളിൽന്ന് വെച്ചാ അങ്ങ് ഭയങ്ക അഹ് രാവിലെ വന്ന് ഭയങ്കര വെയില് വന്ന് പിന്നെ നമ്മള് വിചാരിക്കും എല്ലാ ഇന്ന് ഇപ്പം അഹ് കഴുകിയൊക്കെ ഒണക്കാന്ന് പറഞ്ഞിരിക്കും അവസാനം വീണ്ടും പെട്ടെന്നാണ് മഴയും
ആഹ് അഹ് എന്നാ പിന്നെ എന്നാ ശരീട്ടോ.
ഓക്കേ
ഓക്കെ ഓക്കെ